ഹലോ
കേൾക്കാവോ
ആ കേക്കാം സുഖാണോ
ആഹ് സുഖം സുഖാണോ
ആഹ് സുഖം ഫുഡൊക്കേ കഴിച്ചോ
ഇല്ല ഇല്ല ടൈം ആയില്ല കഴിച്ചോ
ഉം കഴിച്ചു
ആണോ നൈറ്റ്‌
എന്ത് കേട്ടില്ല
നൈറ്റ് സ്പെഷ്യൽ ആണോ
ആഹ് നൈറ്റ് സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല ഇങ്ങനെ ചോറും മീനും ഒക്കൊയിരുന്നു അങ്ങനൊന്നും സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയില്ല
ഓ അങ്ങനെ ആഹ് പിന്നെ മഴയൊക്കെയുണ്ടോ
ആഹ് മഴയൊക്കെ ഉണ്ട് ഇവിടെ നല്ല മഴയായിരുന്നു ഇന്ന് രാവിലെ ഒന്നും വല്യ മഴയില്ലായിര് ന്നു പക്ഷെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു പിന്നത് ആഹ് രാത്രിയിലൊക്കെ നല്ല മഴയുണ്ട് ഇവിടെ
ഇവിടെ നല്ല സുഖാ മഴേ ഇല്ല
ആണോ ഉം പിന്നെ എന്താ ഫു അവിടെ എന്തായിരുന്നു സ്പെഷ്യല്
അവിടെ ഇന്ന് ചിക്കൻ മേടിച്ചു
ആഹ്
ആഹ് അങ്ങനെ പിന്നെ നൈറ്റില് പൊറോട്ട മേടിക്കാൻ പോയിരിക്കുവാ അച്ഛൻ അപ്പൊ ഇപ്പൊ വരും
ആഹ് പിന്നെ എന്താ ഉം പൊറോട്ട ട്ടക്കെ എല്ല ഇങ്ങനെ പുറത്ത്ന്നൊക്കെയാണോ എപ്പോഴും ഫുഡൊക്കെ
ആഹ് ഏകദേശം പുറത്തു നിന്നൊക്കെ പിന്നെ ചേച്ചിക്ക് ടൈം ഉളപ്പൊ ഉണ്ടാക്കും
ആഹ് വീട്ടിൽ ആരൊക്കെയുണ്ട്
വീട്ടിൽ അച്ഛൻ അമ്മ രണ്ട് ചേച്ചിമാർ
ആണോ ഉം
അവിടെയോ
ഇവിടെ ഞാൻ അച്ഛൻ അമ്മ ചേച്ചിയുണ്ട്
അങ്ങനെ എല്ലാവർക്കും സുഖാ
ആഹ് എല്ലാർക്കും സുഖാ അച്ഛൻ എന്ത് ചെയ്യുന്നു
അച്ഛൻ കൂലിപ്പണി
ഉം അമ്മ ജോലിക്കൊക്കെ പോന്നുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട്
ഉം ചേച്ചിമാര് പഠിച്ചു കഴിഞ്ഞോ
ആഹ് രണ്ടു പേരും ഡിഗ്രി കയിഞ്ഞിട്ടേക്കുന്നു
ആഹ് കല്യാണൊക്കെ ആയോ
ആഹ് മൂത്താളുടെ കല്യാണമായി രണ്ടാമത്തെ ആള് ഇനി അടുത്ത കോഴ്സ് പഠിക്കാനായിട്ട് പോന്നു
ആണോ ഉം എങ്ങനെയാ അടുത്തൊക്കെ തന്നെ ഉള്ളതാണോ ചെറുക്കൻ
അല്ല ഗൾഫ
ആഹ്
പിന്നെന്താണ് വിശേഷം
ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷൊന്നും ഇല്ല ഇന്നിങ്ങനെ- ആഹ് വെറുതെ ഇരിപ്പായിരുന്നു ഇങ്ങനെ ഫോണിലൊക്കെ തന്നെയായിരുന്നു ഇങ്ങനെ ഫോണിലെ റീലൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും ഇങ്ങനെ
നാളെ പിന്നെ സൺഡേ എന്താ പരിപാടി?
ആഹ്- സൺഡേ ആയിട്ട് ഞാന് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തു പോവാന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നു. ആ ഇങ്ങനെ സൺഡേ അല്ലേ അപ്പൊ പിന്നെ ഇങ്ങനെ പൊറത്തൊക്കെ പോവും. പിന്നെ എന്തേലും ചിക്കന് എങ്കിലും എന്തേലും ഒക്കെ വാങ്ങിച്ച് ഫുഡൊക്കെ- ഉണ്ടാക്കും ചെലപ്പം പുറത്ത്ന്നായിയിരിക്കും അമ്മ ഇവിടെ അല്ല അമ്മ പുറത്തായിത് ജോലി അപ്പോ അമ്മ ഇപ്പോൾ ലീവിനായിട്ട് വന്നിരിക്ക ഇപ്പം ഏഹ് പൊറത്തൊക്കെ പോയി ഫോഡൊക്കെ കഴിച്ച് ഇതാവാ എന്ന് വിചാരിച്ചു രാത്രിയിലൊക്കെ
ആഹ് അങ്ങനെ പ്പ-
പിന്നേഹ് അച്ഛൻ ബിസിനസ്സാ
ആണല്ലേ ആ നാട്ടിലുണ്ടോ അതോ?
ആഹ് ഇവിടെ ഉണ്ട് ഉണ്ട്-
അങ്ങനെ ഉം.
ഉംഹ് ഉംഹ് പിന്നെ ആഹ് ചേച്ചി ഇപ്പോ ടീച്ചർ
ആണല്ലേ ആ മാരേജ് ഒക്കെ കഴിഞ്ഞയാണോ അതോ?
ഇല്ലില്ല ഇപ്പം എൻഗേജ്മെന്റ് കഴിഞ്ഞ്-
ആഹ് ഓക്കെ ഓക്കെ ഉംഹ് പിന്നെ
പിന്നെ എന്താ എന്താ അവിടെ പരിപാടി എൻ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസൊക്കെ?
ഇന്നത്തെ ദിവസം വലിയ കുഴപ്പമൊന്നുമില്ല ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉച്ച വരെ അത് പോയിട്ടൊക്കെ വന്നിട്ട് പിന്നെ
ഉംഹ് ഊഹുഹ ഉം വീട്ടില് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടോ?
ആഹ് മെയിനായിട്ട് വാഴ ചീരാ അത്രേ ഉള്ള്.
ഓഹ് ഇവിടെ ഉണ്ട് ചീരയൊക്കെ ഉണ്ട് പണ്ട് കൊച്ചിലെ തൊട്ട് ഇങ്ങനെ ഇവിടെ ഏഹ് ഇങ്ങനെ അടുത്തായിട്ടാ വീടൊക്കെ എന്ന്ച്ച ബന്ധുക്കളുടെ വീടൊക്കെ അടുത്തായിട്ടാ അപ്പൊ ഇങ്ങനെ കൂട്ട കൊച്ചുങ്ങളെല്ലാരൂടെ പണ്ട് കൊച്ചിലെ ഇതേപോലെ കൃഷിയെക്കെ ചെയ്യുവാരുന്നു ചീരയൊക്കെ പലരീതിയിൽ ഉള്ള ചീര ചൊമപ്പ് പച്ച ആഹ് പിന്നെ തണ്ട് ചുവപ്പ് വരുന്നൊരു ചീരയക്കെയില്ലേ അങ്ങനെ പല രീതിയിൽ കൊച്ചില് ഇങ്ങനെ ചെയ്യായിരുന്നു ഞങ്ങള് എല്ലാരും കൂടെ.
ഇപ്പൊ ചീര മാത്ര ഉള്ളോ?
ആഹ് പ അങ്ങനെ പണ്ട് അങ്ങനെ എന്ന് വെച്ചാ പൈസ ഇങ്ങനെ തരുവാരുന്നു ഓരോരോ ചീര നടുമ്പോ പത്ത് രൂപ വെച്ചൊക്കെ- പാഹ് അങ്ങനെ ആഹ് അങ്ങനെ അങ്ങനെ ചെയ്യ ചെയ്യുവാരുന്നു പണ്ട് ഇതേപോലെ അതൊക്കെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ അങ്ങനെന്നും ഇല്ലാരുന്നു. പിന്നെ വേറെ കൃഷിയും കാര്യങ്ങളൊന്നുമില്ല പൂവൊക്കെയുണ്ട് വീട്ടില് റോസൊക്കെയുണ്ട്.
ആഹ് ആഹ് പിന്നെ എന്താണ് വീട്ടില് അച്ച് ഒക്കെ വല്ലോം ഉണ്ടോ?
വീട്ടില്?
ആനിമൽസ് വല്ലോം ഉണ്ടോ?
ഇല്ല ആനിമൽ ഉണ്ട് ഡോഗുണ്ട്.
ആഹ് ഇവിടെ ആരുല്ല.
ആണോ? ഉഹ് ഇവിടെ ഡോഗുണ്ട് ഉംഹ് ഡോഗിനെയൊക്കെ ഇഷ്ടാണോ?
ആഹ്ഹ് ആണ് ആണ്
ഉം ഇവിടെ ഭയങ്കര വികൃതിയാണവൻ ഭയങ്കര രസവാണ് അവനുള്ള അപ്പം ഇങ്ങിനെ സമയം പോവുന്നെന്നും അറിയത്തില്ല
ഉം ഉം ന്നട്ട് പേരെന്താ
പേര് ലക്കി
അഹ് ആഹ്
ഉം
പിന്നെന്താണ്
ഉം പിന്നെ ഏഹ് ടൂറൊക്കെ പോവാറുണ്ടോ
പേര് ലൈല കയ്ന്ന ഇയർ പോയിട്ട് കോളേജീന്ന്
ആണോ എവിടെയായ്ര്ന്നു
എർണാകുളം വയനാട്
ആഹ് ഇപ്പം എന്ത പഠിക്ക്ന്നെ ഇപ്പം എന്തെയ്യ്ന്നു
ഞാൻ ഐറ്റ് പഠിക്കുന്നു
ആണോ ഉം
ഇപ്പ പസ്റ്റു വാണോ അതാേ
ഞാനിപ്പോ പഠിച്ചോണ്ടിരിക്ക്ന്ന് ഞാനിപ്പോ ഏഹ് പ്ലസ് റ്റു കയ്ഞ്ഞ് ഇഞ്ഞ് ഡിഗ്രി ചെയ്യാൻ പോണ് ഞാൻ ബി ക്കോം ചെയ്യാനായിട്ടിരിക്ക്ന്ന് വിത് ഒര് കോഴ്സ് എട്ത്ത്ങ്ങെനെ പഠിക്കാനായിട്ടിരിക്കുന്നു എന്തുവായ്ര്ന്നു പ്ലസ്റ്റൂലെട്ത്തത്?
ഹുമാൻറ്റീസ് എന്താര്ന്ന് എട്ത്തെത്?
ഞാൻ കാെമേഴ്സാര്ന്നു എട്ത്തത്
ആഹ് ആഹ് ആഹ് എങ്ങെനെണ്ടാര്
ആഹ് നല്ലെ ആയ്ര്ന്നു അത്യാവശ്യം നല്ലെയാണ് ന്നാലും അ പാടാെക്കെയുണ്ട് പാടില്ല ഇപ്പ കോം ഹുമാൻറ്റീസായാലും പാടൊക്കെ ഒണ്ടല്ലോ അതേപോലെ ലെ അത്യാവ്ശം ഇതൊക്കെയായ്ര്ന്നു ഉം പിന്നെ കൊഴപ്പില്ല്യാ ഇപ്പ അത് ആയ്ട്ട് പിന്നേം ബീക്കേം എട് ക്ക്‌മ്പം ആ സെയിം സിലബസും കാര്യങ്ങളൊക്കെ ആയാേണ്ട് വെല്യെ കൊഴപ്പാെന്നു ഇല്ലാ
ആണല്ലേ ആഹ് ആഹ്
ഊം ആഹ് ഇപ്പം ഈ മാസം അവസാനം ക്ലാസ്സൊക്കെ തൊടങ്ങും
ആഹ് ആഹ് ആഹ് പിന്നെ എന്താ അട്ത്തെന്ന്യാണോ അതോ
ഉം
ഹെലോ ഹെലോ
അൽ ലൽ
ഹെലോ ക്ലിയറായില്ലായിര്ന്നോ
ട്ത്തൊ അല്ല ഞാനെർണാകുള
ആഹ് ആഹ് ആഹ് സ്റ്റേ ആണോ?
ക്കുന്നുണ്ടോ?
ആഹ് അങ്ങെനെ ആഹ് ആഹ്